ടാ
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം?
ഒക്കെ സുഖായിരിക്ക്‌ണ്
ആഹ്
എന്താ മഴ ഒക്കെണ്ട് ഞാനിവിടെങ്ങനെ കെടക്ക
അഹ് ശരി
മ മക്കളൊക്കെ സ്കൂളില് പോയി ഇനി വരാനൊക്കായി
ആഹ് ഇന്ന് ഇണ്ടാവൂല്ലേ ക്ലാസ്സ് ഉണ്ടാവൂല്ലേ
ആഹ് ഒരാക്ക്ണ്ട് മറ്റൊൽക്കില്ല
ഔ അഹ് ശരി
ഉം ഉം
ഞാന് ഇന്ന് മക്കക്ക്‌ ആഹ് ഭയങ്കര മഴ ഇപ്പൊല്ലാവർക്കൊരു ഒരു അലേർട്ട് മെസ്സേജ് വന്നിരുന്നു നിങ്ങ നിങ്ങളെല് വന്നിരുന്നോ?
അതന്നെ അതെന്നെ ഞാനവടെ കെടന്നൊറങ്ങിപ്പോയിനി അത് കേട്ടപ്പോ വേഗണീറ്റ്
ആഹ് ഒരു ഭയങ്കര ബീറ്റ് സൗണ്ട് സൈറൺ പോലെ
ആഹ് ഫോണിലൊക്കെ മൊഴങ്ങിയല്ലോ
ആഹ് ഇൻക്ക് അത് കണ്ടപ്പോ ഇൻക്കൊരു പേടി
അതിന് ഞാനിവിടെ പൊർത്ത് ഞാന് റൂമിലേനി പ്പൊ ഞാന് പൊർത്തെർങ്ങി ഇങ്ങനെ ഇവടെ നിന്നതാ എന്തേച്ച് മോന് വരാനുണ്ട് എന്തോര് സ്കൂളൊക്കെ നേരത്തെ വിട്ടു പറഞ്ഞിട്ട് മെസ്സേജും വന്ന്
ഓഹ് അഹ് ശരി അപ്പൊ ഈ മഴത്തൊക്കെ
ഉം ഉം പിന്നെ വാട്സആപ്പിൽ ഇതാ വര്ണ് ജാഗ്രതായിട്ടിരിക്കാന്
ആഹ് അഹ് ശരി ന്തായാലും ഉം കഴിഞ്ഞ പ്രാവശ്യം ഈ സമയൊക്കെ ആയപ്പയേക്കും തൊടങ്ങീറ്റെ ഭയങ്കര അപ്പം നമുക്ക് ഭയങ്കര ഇതാണ് ഓരോ ഓർമ്മകളൊക്കെയാലും പിന്നെ ഭയങ്കര പേടിയാണ് കാരണം നമ്മള് ത്തിരി നല്ല രീതില് കെടന്നറങ്ങുന്ന ആൾക്കാരാണല്ലോ പ്പൊ രാവിലെ ആഹ് രാവിലെ ആവുമ്പോ ഇല്ല അത് ഭയങ്കര ഭങ്കയര ഒരു മനസ്സ്
എന്തോര് ഇത്ണ്ടായിട്ടാണ് അങ്ങനെ ത്തൊരു ഇത് വന്നത് നമുക്ക് എല്ലരെ ഫോണ്ക്കും വന്നല്ലോ കാരണം രണ്ട് മണി ക്കൂറിന്റെള്ളില്ന്നാ പർഞത് പറഞ്ഞിട്ട് ഇപ്പൊ ഒര് അര മണിക്കൂറെ ആയിട്ടുള്ളൂ ഈ രണ്ട് മണിക്കൂർ ന്റെ ഉള്ളില് വെരുംന്നാ പറഞ്ഞത് പിന്നെപ്പോ പൊറമേ ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് വരുന്നുണ്ട് ജാഗ്രത ആക രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ എന്തും സംഭവിക്കാല്ലൊരിതാണ് വെര്ന്നത്
ആഹ് അതെതെ ഞാനും പെട്ടെന്ന്ങ്ങനെ ഫോള് കോള് ചെയ്തോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഇങ്ങട്ട് ഭയങ്കരായിട്ട് ഒരു സൈറൺ അപ്പൊ ഇക്കാന്റെ ഫോണിലും വന്ന് ന്റെ ഫോണിലും വന്നു അപ്പം ഹലോ
ആഹ് ആഹ് ആഹ്
എന്താ എന്താ അങ്ങനെ എന്ത പറഞ്ഞിരുന്ന് മറന്നു പോയി ചായ കുടി ഇല്ല ഞാനിവിടെങ്ങനെ കെടന്ന് മക്കളവടെ കാർട്ടൂണും കണ്ടിരിക്ക്ണ്ട് ആ ഇപ്പോ ഫുഡ് ഇപ്പം കൊറച്ച് നേരായിട്ടുള്ളൂ കഴിച്ചിട്ട് ഞങ്ങള് ഇവിടോന്നും ഉണ്ടാക്കീണ്ടായിരുന്നില്ല തറവാട്ടിന്നാ ഫുഡ് കഴിച്ചേ ഞാനിന്ന് രാവിലെ ഒരു യാത്ര പോയിന്നെ അപ്പൊ അത് കഴിഞ്ഞ് വന്നപോക്കും രാവിലെ നേരത്തെ പോയതൊണ്ട് ഫുഡ്ന്നും ണ്ടാക്കാതെ പോയത്
ആഹ് ആഹ് ആഹ്
ഹോസ്പിറ്റലില് പോയതാട്ടോ
ആഹ് ആഹ് ആഹ്
പിന്നെ നിങ്ങള് ഫുഡ് കഴിച്ചോ? അല്ല എനിക്ക് എനിക്ക് എന്നെ കാണിക്ക ഞാൻ പ്രഗ്നൻ്റാ വയറിനെ കാണിക്കാൻ
ആഹ് ആഹ് ആഹ് ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ചു ഇവിടെ ഇങ്ങനെ കിടന്നതാണ് അപ്പൊ ഇ സ്കൂളട്ട് വന്നിട്ട് ചായൊക്കെ ഉണ്ടാക്കണം എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കൊടുക്കുക വിചാരിച്ച് ച്ച് അപ്പ ഈ ഞാൻ പറഞ്ഞല്ലേ ഈ ഒരു മെസ്സേജ് കണ്ടതോട്കൂടി വന്ന് ക്ലാസ് കഴിഞ്ഞ് ഇവിടെ എത്തിയാൽ മതിയെന്നുണ്ട്
ആഹ് അത് ശരി
എന്താന്നോ ഈ പോന്ന വൈക്കലൊക്കെ പോസ്റ്റോ കറൻ്റിൻ്റെതോ അങ്ങനെ
ആഹ് മക്കള് അതെ അതെ മക്കളൊക്കെ പുറത്ത് ത്തായാലും നമുക്ക് ഭയങ്കര നമുക്ക് ഭയങ്കര പേടിയാ ആരും പുറ ത്തയാലും പ്രത്യേകിച്ച് കുട്ടികളാവുമ്പോ
കുട്ടികളാകുമ്പള പേടി വല്യാലാവുമ്പോൾ പേടി ഉണ്ട് പക്ഷെ പക്ഷേ ഓൽക്ക് അറിയാലോ അത് അതാണ് ഇതാണ്ന്നുള്ളതൊക്കെ
അറിയ അറിയ അതെ മക്കള കാര്യമാവുമ്പോ നമുക്ക് ഭയങ്കര ബെജാറാ ഇനിയിപ്പോ മഴ പെയ്യുന്ന സമയത്ത് ക്ലാസ് റൂമിലായിരുന്ന പോലും നമുക്ക് ഭയങ്കര ടെൻഷൻ അല്ലേ
ടെൻഷനാണ് അതിനെ പറഞ്ഞേ കഴിഞ്ഞ പ്രാവശ്യക്കെ ഈ സമയത്തൊക്കെയാണ് ഓരോരോ അപകടങ്ങൾ നടന്നത് ഇതുവരെ നമുക്ക് വെയില് താങ്ങാൻ കഴിയാ ത്ത വെയിലരുന്നു
അതെ ഇപ്പോ ഇതുവരെ ചൂട് ചൂടോ ആ ചൂട് ചൂട്ന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു
ഉം ഉം അതന്നെ പറഞ്ഞ ഏതേലും ആർക്കും ഒരു അപകടവും ഇല്ലാത്ത രീതിൽ ആവട്ടെ
ആ അതെ അതെ അങ്ങനെന്നെ ആവട്ടെ കിടക്കുമ്പോന്നെ പേടിയാ സത്യം പറഞ്ഞാല്
രാത്രിയാണ് കൂടുതൽ പേടിയെ ഇന്നലൊക്കെ ഉം ഇന്നലൊക്കെ രാത്രി നല്ലേ പേടിണ്ട് എന്ന് വെച്ചാ പെട്ടെന്നത് ഉണന്ന് നോക്കുമ്പം നമ്മൾ വീടൊക്കെ ഉള്ളിൽ നല്ലാം അടച്ച് കിടക്കുകയാണ് പറഞ്ഞിട്ടും നല്ല കാറ്റ് വരുന്നുണ്ട്. അപ്പൊ തന്നെ ഞാന എന്റെ ഈക്കാനോട് പറഞ് നല്ല കാറ്റാണ്, അടിക്ണ്ടല്ലോ കാറ്റ്. അത് കഴിഞ്ഞപ്പോ തന്നെ കറന്റ് അങ്ങോട്ട്‌ പോയി.
ഇടയ്ക്കിടയ്ക്ക് കട്ട ആവുന്നുണ്ട്.
ആഹ് കോൾ അത് റേഞ്ചിന്റെ പ്രശ്നം വരുന്നുണ്ടല്ലോ? ആഹ്, മഴൻ്റേതാണ്. ഞമ്മള് നിക്കണോട്ത് ന്ന് മഴല്ല, കാറ്റില്ല പറഞ്ഞിട്ട് കാര്യം ഇല്ലാത്ത നമ്മക്ക് എന്ത് സംഭവിക്കാ എന്ന് പറഞ്ഞ മെസേജ്ന്ന് തോന്നുന്നു. ഉം, ഉം ഇന്നലെ രാത്രി അതേ പോലെ ഇവിട. കുറച്ചും കൂടെ പോണം, റോട്ടില് വലിയ ഒരു മരൊക്കെ വീണ്ക്ക്ണ്. നല്ല മരം വീണുന്ന്. അന്നേരം ഞങ്ങൾക്ക് കറൻ്റ് ഇല്ല കറണ്ട് ഒന്ന് രാവിലെ വന്ന്. പിന്നെയും പോയി കറൻ്റേ ഇല്ല.
ആഹ്, ഇവിടെയൊക്കെ അതെ രാവിലെ രാവിലെ ആഹ്, ഇന്ന് ഇപ്പോ ആരൊക്കോ വിളിച്ചപ്പോ പറഞ്ഞു. കറൻ്റിൻ്റെ പ്രശ്നമുണ്ട്. ഇന്ന് രാവിലെ സുബി ഈ സമയത്തൊന്നും ഇവിടെ കറന്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ, ഒരു എപ്പോഴാ വന്ന എനിക്കറിയില്ല ഞാൻ രാവിലെ പോകുമ്പോൾ കറണ്ട് ഉണ്ടായിരുന്നില്ല.
ഉം, ഉം, ഉം. ഉണ്ട്, ഉണ്ട് ആഹ്, ആഹ് അതാണ്, കാറ്റാണ് ആഹ് ഫസ്റ്റ്. മഴ, മഴ കുറച്ച ഇതാവുമ്പോത്തിന് കാറ്റുങ്ങട്ട് അടിക്കല്ലേ?
ആഹ്, അതെ. കുറച്ച് മുന്നേ ഭയങ്കര ഒരു ഇപ്പൊ, രാവിലെ തൊട്ടേ മഴയാണ്. പക്ഷെ, കുറച്ച് മുന്നേ ഒരു വൈ വൈകുന്നേരം ആവുമ്പോ തൊട്ട് മഴ, ഇടി മിന്നലൊക്കെ ആയിരുന്നു ഭയങ്കരായിട്ട്
ആഹ്, ആഹ്, ആഹ് മിന്നൽ ഏറ്റിട്ടും. കൊറേ ഓരോരുത്തർക്കും ഓരോന്ന് സംഭവിച്ചിണല്ലോ. മിന്നൽ കൊണ്ടും മരണങ്ങളൊക്ക സംഭവിച്ചല്ലോ. അത ഓരോത് വരുമ്പോഴും ഓരോന്ന് സംഭവിക്കാണ്. ഉം
പണ്ട്, പണ്ടുള്ളത് പോലെയല്ല. ഇപ്പ അപകടങ്ങള് ഭയങ്കരായിട്ട് കൂടുതലാ. ഇങ്ങനെ ഇത്രയും കേൾക്കാൻ ഉണ്ടായിരുന്നില്ല.
അത് കൊണ്ട പറഞ്ഞെ, ഈ ടൂറൊക്കെ പോകുമ്പളൊക്കെ പ്പോ ഇപ്പ, ബേ പിന്നെ സ്കൂൾ പൂട്ട ലൊക്കെ ടൂർ പോകാനും ഇതിനൊക്കെല്ലതുണ്ട്. പക്ഷെ, നമുക്ക് അങ്ങനെ കൊറെ സ്ഥലത്ത് ക്ക് അറിഞ്ഞാണ്ട് നമ്മള്, നിക് നിൽക്കാൻ കണ്ടിട്ട് പോകാൻള്ള ധൈര്യൊന്നുല്ല. കാരണം നമ്മളെ ഇ വിട്ത്തെ സിറ്റുവേഷൻ ആവൂല അവിടെ ആകുമ്പോ?
അതെ, അതെ ഇനിയിപ്പോ ഈ മഴ, മഴ സമയത്ത് ത്ത്ങ്ങനെ കുട്ടികളായാലും, നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം മക്കൾ വെള്ളം വ കൂടിക്കണോ? അങ്ങനെയൊക്കെ പോയി
പോയി നോക്കുവെ, പോയി നോക്കും.
ഉം, അപ്പ നമുക്ക് ഭയങ്കര ടെൻഷനാ മക്കളെ വിടരുത്.
ആഹ്, നാളത്തെ അവസ്ഥ പറയണ്ട. നാളെ ഞായറാഴ്ച ആവുമ്പോ ഇവിടെണ്ടാവും ഞമ്മള കണ്ണിൽ പെടൂല്ല. ഈ, പാടും തൊക്കെ തെരഞ്ഞു പോകും. ഉം
ഓരോ ചെറിയ, ചെറിയ മക്കളൊക്കെ ഇങ്ങനെ, ആഹ്, ഇങ്ങനെ ഓരോ ഇങ്ങനെ ബ്. ബാത്‌റൂമിന് കുഴിച്ച കുഴി, കുഴയി ലൊക്കെങ്ങനെ വെള്ളം നിറഞ്ഞാണ്ട്, അങ്ങനെയൊക്ക, ഓരോന്ന് ഇങ്ങനെ വാർത്ത
ആഹ്, അതുപോലെ ഇപ്പ ഞങ്ങളെ ഞങ്ങളെ എടുത്ത് ഇവിടെ കുറച്ചപ്പുറത്ത് കുറച്ചും കൂടെ പോണം. അവിടെ ആയിട്ട് ഓൽ അങ്ങനെ, ഫാമിലി ടൂർ ആയിട്ട് പോയതാ ഫാമിലി ടൂർ പോയി. പിന്നെ, എന്താ പറയാ, ആഹ്
അതാണോ, അത് അത്, ഞങ്ങളെ നാടിന്റെ അടുത്താ.
ആഹ് ഇന്നാ ഓരെ വീട് ഇന്റെ ഇമ്മാന്റെ വീടിന്റെ അടുത്താ. അപ്പൊ ഇന്നോട് ഇന്റെ ഇമ്മാന്റെ അനിയത്തി വിളിച്ചു പറഞ്ഞതാ. എന്തോയ്ച്ചാ ഇന്റെ ചെറിയ മോനെ നോക്കാ പറഞ്ഞിട്ട പറഞ്ഞത്. അപ്പൊ ഇന്നോട് പറഞ്ഞു ഇവിട്ത്തെ മോളെ കുട്ടിയാണ്. അൻക്കറിയോന്നൊക്കെ. ആഹ് ഇന്റെ ചെറിയ മോന്റെ ആണ്. അപ്പം ഇന്നോട് പറഞ്ഞു. നല്ലോം ശ്രദ്ധിച്ചോ സ്വിമ്മിംഗ് പൂൾ - - ക്കൊ ഒന്നും പോണ്ട. ഇങ്ങളെ അവിടെ പാടോ വെള്ളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവര് ഇങ്ങനെ നമ്മൾ നേഴ്സറിലൊക്കെ ആക്കി കഴിഞ്ഞോൽക്ക് ഫ്രണ്ട്സ് ഇങ്ങനെ ചങ്ങായിമാരട്ത്തുള്ള കളിണ്ടാവും. അപ്പൊ എന്നോട് വിളിച്ചു ഞാൻ ഇന്നലെയാ അറിണ് ഞാൻ കണ്ടില്ല.
ഭയങ്കര ആ പെരുന്നാളിന്റെ പിറ്റേന്ന്ന്നായിരുന്നല്ലോ അത്. ആ വാർത്ത ഇങ്ങട്ട് കേട്ടപ്പളേ ഭയങ്കരം ആ കുട്ടിയുടെ ഫോട്ടോ ഉങ്ങനെ വന്നിരുന്ന
ഉം
അറിഞ്ഞില്ല. ഇങ്ങനെ ഇന്ന ആളുടെ കുട്ടി മരിച്ചിട്ടുണ്ട്ന്ന് പറഞ് മെസ്സേജ് വന്നോള്ളൂ. പക്ഷെ ഇങ്ങനെ കാരണം പറഞ്ഞില്ല. പിന്നെ കൊറ്ച്ചേരം കഴിഞ്ഞിട്ടാണ് റിസോർട്ടില് സ്വിമ്മിംഗ് പൂളിൽ മരിച്ചാണ്ന്ന്. അത് കേൾക്കുമ്പോ എത്രാം ആളുകൾ ഇപ്പ ആ വാർത്ത പറയുമ്പോ ഇപ്പോ ഇന്റെ ഇപ്പ പോലും. ആ മക്കളെ നോക്കാതെ നടന്നിട്ട് ട്ടല്ലേ. ആ ഞാൻ ആ ഉമ്മാന്റെ അവസ്ഥയാണ് ആലോചിക്ക്ണെ. ഒരിക്കലും മക്കളെ നോക്കാത്ത ഇമ്മ ആയിരിക്കൂല അയ്
സത്യായിട്ട് അങ്ങനെേ വരുള്ളൂ അങ്ങനേ വരുള്ളൂ കാരണം ഇന്നോട് ഇന്റെ ഇമ്മന്റെ അനിയത്തി വിളിച്ച് പറഞ് മക്കളെ നോക്കണം. നോക്കണംട്ടോ ന്നേ. അറ്ഞ്ഞട്ട പറഞ്ഞെ. പിന്നെ ന്നെലെ ഞാൻ ന്റെ വീട്ടിൽ പോയീനി ന്റെ വീട്ടിൽ പോയപ്പോ ന്റെ മ്മ പറയാ അന്നെ വിളിക്കാനൊക്കെ ഇപ്പൊ ഫോൺ എടുത്തതാ ആ സംഭവം കേട്ടിട്ട് പിന്നെ ഞാനാണ് പിടിച്ച് വെച്ചത് പിന്നെ ഇന്റെ അനിയത്തിക്ക് വിളിച്ച് ഓക്ക് കിട്ടി ഓളോട് നല്ലം പറഞ്ഞ്ക്ക്ണ് അവളൊക്കെ മക്കളെ നോക്കാഞ്ഞിട്ടാണ് ഇപ്പ കണ്ടില്ലേ നോക്കാത്തത് നോക്കാത്ത അയ്യ. എങ്ങനെയാലും നഞമ്മുടെ
അത് അതെ അതെ അ പക്ഷെ അത ആ ഒരിക്കലും അവരെ കുറ്റ പററല്ല ആ കുട്ട ആ ആ ഒരു അതായഹത്തില് ആ ഒരു മക്കള് പോം എല്ലാ കാലത്തും ഒരു മക്കള് ജീ ഉം പോവാ ഉ ഇല്ലാതാവാന്ന് പറയണത്. അമ്മ്മാർക്ക് ഒരിക്കലും ഇതാക്കാത്തൊരു
അത ഞാൻ പറഞ്ഞെ. ഞാൻ എന്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞോ ഇത് ഞമ്മടെ മക്കൾക്ക് എന്ത് സംഭവിച്ചാലും കൂടുതൽ വിഷം അമ്മക്കൈ കാരം. പിന്നെ ഉണ്ടായിള്ളക പ്പ ഓത് മറക്കും ഓല മറക്കാൻ കഴിയും ഞമ്മള കൂടെയാണ് എപ്പ നോക്കിയാലും വലിയ മക്കൾ തൊപ ചെറിയ മക്കള് വരെ നമ്മളെ കൂടെ. ഇപ്പാര് വരുമ്പ ഇള്ള ഒര് ഇതെ ഓൽക്ക് ഇണ്ടാവൊള്ളൂ.
ഒര് ഇതൊെള്ളു. എല്ലാ കാര്യത്തിും നമ്മള് മക്കള് നമ്മളോടാണല്ലോ എല്ലാ കാര്യങ്ങളും പറയ.
പറ്യ. ഇന്നട്ട് ഞമ്മള് പറയലാണല്ലൊ ഇപ്പാരോട്.
ആ അതെ അതെ. പിന്നെ ഇൻക്ക് തോന്ന്ണെ പ്രി പ്രത്യേകിച്ച് ആൺകുട്ട്യേളാവുമ്പം എനിക്ക് തോന്ന്ണ് കൂടുതല് കണക്ഷന് നമ്മള് ഉമ്മമാരോടാണ്.
അ സത്യാണ്. ഇന്റത ഇൻക്. ആ ഇന്റേത് അങ്ങനേണ്. ഞാൻ അങ്ങനെ ഇന്റെത് എപ്പളും അങ്ങനേണ്. ഇന്നോട് എല്ലാരും പറയും അന്റഹ്പ്പ - - അന്റെേത് അന്റെ കൂടെക്കെ നടക്ക്ണ ഒരു പെൺക്കു കുട്ട്യ. പെങ്കുട്ട്യച്ച് കളിയാക്കല ഇന്നോട്. കാരണം ഓൽക്ക് നമ്മളോടാണ് അധികം ഒര് അടുപ്പം ഇണ്ടാവ. എല്ല. നമ്മുക്ക് അനുഭവം ഇണ്ടാവുമ്പോ നമ്മക്ക് അറിയാലോ. അപ്പൊ ഞാനും പറഞ്ഞു എറെ എന്റെ ഭർ ഇക്കാനോട് ഞാൻ പറഞ്ഞു ഒരിക്കലും അമ്മ ശ്രദ്ധിക്കാതെ നി കൂല. അ അത് അങ്ങനെ പറീലട്ടൊ. ഇന്റെ ഭർത്താവ് അങ്ങനെ പറീല. ഇന്റെ ഭർത്താവ് ക്കെ എന്ത് അങ്ങനെ എന്ത് പറ്റ്യാലും ഓല് ശ്രദ്ധിക്കണ്ടേ. അങ്ങനെ പറയൊള്ളൂ. ഓല് ശ്രദ്ധിക്കാഞ്ഞിട്ട. ഇപ്പ ആ കുട്ടി ആ പ്രായാണ് അത് പോക്ണ പ്രായാണ് പക്ഷെ ആഹ് ഉമ്മ ആഹ് ഉമ്മ എല്ല എല്ലാരും എടീലല്ലെ അവ്ടെ ഉണ്ടാകുന്നില്ല ഒര്തില് നിന്ന്
ആഹ് അതെ അതെ അപ്പൊ ആഹ് കുത്തുവാക്കുമാടെ ആഹ് ഉമ്മ പോ മകന് പോയ വെഷ്മം വേറെ അയ്ക്കുടെ കുത്തുവാക്കുമ്മാടെ കേക്കുമ്പഴെ ഉ
ഉം എന്താപ്പൊ അതൊക്കരവസ്ഥ
നോട്കട്ടെ ഉം
അത് തന്നെ ഒള്ളു അത്രന്നൊള്ളു അയിലൊക്ക പറയാനെ ഞമ്മള് മക്കള് വിചാരിച്ചിട്ടാണ് ഞമ്മളത്
അതെ ഉം മക്കക്കു വേണ്ടീട്ടന്നല്ലെ നമ്മള് ജീവിക്ക്ണെ ഇന്ന അയ്ക്കോട്ടെ ഞാൻ വിളിക്കാട്ടൊ
ആഹ് ശരി
ഇങ്ങൾ കട്ടാക്കോ അതൊ കോൾ കട്ടാവുന്നില്ല്യാലൊ
അവ്ടെ കട്ടാണില്ല അവ്ടെ ഈ കട്ടാക്കുമ്പൊ തന്നെ അയിലല്ല ഓരോന്നും ചെയ്യ്ണല്ലൊ
ഇങ്ങള് ഇങ്ങള് കട്ടാക്ക്യോളിം കട്ടാവുന്നില്ല
ഇവ്ടെ കട്ടാനില്ല
കട്ടാ ഇങ്ങള് കട്ടാക്കില്ലേ
കട്ടാക്കീട്ട് ആവുന്നില്ല
ആവില്ലേ